ടീ
ഇപ്പഴാണ് കി ട്ട്യേത് എത്ര കോളെന്റെതു പോലെ വേസ്റ്റായിന്നറിയോ
അതെന്നെ പറയണത് അത് സ്റ്റെക്കായി അവിടെ നിക്കാണ് അപ്പൊ എന്ത് കാട്ടണം അറിയോ അയ്ല
ഞാൻ സീറോ ആയാലോ ആക്കില്ലാ പറഞ്ഞിട്ട് ബേക്കടിച്ച് വിടാണ്
സീറോ ആകാണ് എന്താ ചെയ്യാ ഞാനും ഇങ്ങൻത്തെന്നെ ഒമ്പതെണ്ണം ഇങ്ങനെയായി
ആ സീറോ ആയി
ആ
എന്റെ ഒരെണ്ണം സീറോയി കെടക്ക്ണ്ട്
അതെന്താണെന്നറിയില്ല അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും അറിയില്ല എന്താണെന്ന് ശെരി അവനെപ്പറ്റിട്ടൊന്നും പറയാൻ പറ്റില്ല
ഇല്ലല്ല ഞാൻ ആരേം കുറിച്ച് പറീല എന്ത് ചെയ്യണു അവനൊറങ്ങി ഞാനിത്ര പിളേ ഇങ്ങനേ സംസാരിച്ചോണ്ടിരിക്കേരുന്നോ ഇവൻ എന്നേ നോണ്ടി ഞ്ഞോണ്ടി വിളിച്ചു ഞാനപ്പശരി പറഞ്ഞ് എടുത്ത് ഒക്കില് വെച്ചതാണ് തോളിലേ കിടന്നുറങ്ങി ഇരുന്നിട്ട്
ചെന്നിട്ട് എന്തെങ്കിലോ വേ
ആ കഴിച്ചു രാവിലെ ഇഡലി കൊടുത്തു
ഉം
അയിന് കഴിക്കൻ ഇല്ലെങ്കിലും കൊഴപ്പില്ലല്ലോ കുട്ടികളല്ലേ ഓടിക്കളിച്ച് ഓടിക്കളിച്ച് ഇതായെ ഒറങ്ങു
ആ കഴിക്കാൻ കൊടുക്കണ നേരം നമ്മ അള്ളാവാട്ട് കെടക്കാന്നന്നെ വിചാരിക്കും
പിന്നാലെ ഓടുമ്പോ കുട്ടി എന്താ പറയണേ എനിക്ക് ഭേണ്ട എനിക്ക് വേണ്ടാ പറയും ശരി ഞാൻ തെരുന്നില്ല പൺട്ട് ഒരുപാത്ത് വന്നിരുന്നാ ഉമ്മ എനിക്ക് കഴി ക്കാനൊന്നും തന്നില്ലല്ലോ ചോദിക്കണോ ഇതിപ്പോ ഒരാഴ്ചയായിട്ട് കായേ ചോദിക്കണവേ
ആ അത് ഇത് കളിയാക്കയായിരിക്കും നമ്മണ്ണെ
ആണ് തോന്നുമോ പക്ഷെ അത് കേൾക്കുമ്പം വൈര് കത്തണ്
ഉം എന്താണന്ന് പെഷല് ഓ
സ്പെഷ്യല് രാവിലെ ഇഡ്ലി ഇണ്ടാക്കി പിന്നെ ഉച്ചക്കിൽത്തേക്ക് ഒന്നും വെച്ചില്ല ഇന്നലത്തെ എല്ലാം ഉണ്ടായിരുന്നു
ആ
ഇന്നലെ രാത്രി ഞാന് വെള്ളപ്പേര ചാറും ക്യാരറ്റുപ്പേരിയും വെച്ചു പക്ഷെ എന്തെയ്യാ അൻസാർ ഒക്കെ പോയി പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു
ആ നിന്റെ ചാറ് കൂട്ടാൻ വയ്യാ പർത്തേക്കും
സന്തോഷം എന്റെ ചാറിനോട് ഫേൻ ബേജ് എത്രയാണെന്നറിയോ എല്ലാവരും കുറ്റം പറയും എല്ലാരും കുറ്റം പറയും
വാ എന്തിനാണ് നമുക്ക് അതോണ്ട് ചാറ് നന്നായിരിന്നേൽ നമ്മക്ക് പൊറട്ട വാങ്ങി തീരിണേ നല്ലത് അതാണ് ഇങ്ങളോട് കൊറച്ച് രണ്ട് മൂന്നോസം അയിൻ്റുള്ളിൽ കെടക്കും
വെച്ചിലേലും കൊഴ്
ആ ചാറ് തീരുന്നവരാ ആ പൊറാട്ട വയറ്റിനുള്ളിൽ ഇണ്ടാവും
എപ്പോവന്ന് ഉച്ചയ്ക്കക്ക അത് കഴിക്കും ട്ടാ ഉച്ചക്ക് കഴിക്കു അവര് ഞാൻ വാപ്പക്കക്ക ആക്കി കൊടുത്തിട്ടുണ്ട് അതന്നെ പൊറോട്ട വാങ്ങിച്ചപ്പോ ഇന്നലെ വെച്ച ചോറ് ബാക്കിയായി കറി ബാക്കിയായി എല്ലാം ബാക്കിയായി
അപ്പൊ അത് ഇന്നക്കി തെള ചൂടാക്കി വെച്ചു
ചൂടാക്കി വെച്ചു ഉച്ചക്കിൽത്തിക്ക് അത് വൈകുന്നേരത്ത് വേറെ വെക്കാലോ ഇവരന്നാ വിശ്വസി ഇല്ലാ ചോറ് വൈകുന്നേരത്തെ ചോറ് കഴി വച്ചിട്ട് കഴിക്കാണ്ടിരുന്ന ശരിയാവില്ല
നിനിക്കാ
എനിക്കല്ലേ ഞാനെന്തും കഴിക്കും ഇത് ശീലമായ പിന്നെ ശീലിക്കും ശീലിക്കില്ലേ എപ്പോഴും ചെയ്തു കൊടുക്കണ്ടേ
ആഹ അമ്മായ അമ്മ എങ്ങനെയാണ്
ഞാനാ ചെയ്യണത്
അതല്ല ഭക്ഷണം ചോറ് കഴിക്കണത്
അവരെന്തും കഴിക്കുംഅതൊന്നും കുഴപ്പില്ല പക്ഷെ പലഹാരം ഉണ്ടാക്കാൻ നിക്കാണെന്നുണ്ടേ അത് വലിയ പണിയാണ് പണിയാണ് ഇതാകുമ്പോ ഒരു ചോറും കറിയും വെച്ചാ അതായി
അയ്യോ ഇവിടെ വെറും പലകാരമാണ് ഇവിടെ രണ്ടു നേരം പലകാരം ഒരു നേരം ചോറും ചോറ് ബാലൻസ് ഉണ്ടെങ്കി രാത്രി തിന്നും എന്നാലും പലഹാരം വേണം രണ്ട രണ്ട് ദോശ കഴിച്ച് വച്ചാലും ഒത്തിരി ചോറ് വെക്കാണ്ട് തിന്നില്ല
ഉച്ചക്ക് അല്ല ഉച്ചക്കത്തേൽക്ക് ചോറ് രാത്രിയത്തേക്ക് പലഹാരം രാവിലത്തേക്കും പലഹാരം പണിയാണല്ലേ
അടക്കളേ കൊണ്ടു വൈ ആഹ് പണിയന്നെ മൂന്ന്നേരം പണി മൂന്ന നേരമല്ല ഇപ്പൊ നാലുനേരം പണി വേണം കാരണം എന്താ ട്ടോ ഋത്തിക്ക് സ്കൂൾക്ക് രാവില എണീച്ച ഫുഡാക്കണ്ടെ അവനിക്ക് ചോറ് വെച്ച് അവനക്ക് ഒരു ചെറിയൊരു ക്ലാസ്സില് ചോറ് വെക്കുയാണെങ്കിലും അതൊരു പണി തന്നെയല്ലേ
പണി തന്നെയാണ് അതെന്തറിയോ കഴുകണം വെള്ളം ണം നമ്മൾ ഈ ചെറുത് വലുത് നോക്കണ്ട ഒന്നിച്ചെടി നിങ്ങള്
അതിന് ഒന്നിച്ചിട്ടാ കഴിക്കില്ലത്ങ്ങള്
അതാ ഉച്ചക്ക്ൽത്തേക്കുള്ളത് ഉച്ചക്ക് തന്നെ വെക്ക
ആഹ ചൂടാറി വിചാരിച്ച എന്ത് കാട്ടും ഞാമ്മളൊക്കെ ഞാൻ ഒറ്റക്ക് ഞാനെറ്റക്കാണെങ്കിൽ ഞാനതൊന്നും നോക്കിട്ടില്ല ഞാൻ ഒരറ്റ ഒരു ചോറ് വെപ്പലും നാം ഉണ്ടാക്കി അളളാ വട്ടിരിക്കും ആ രാവിലത്തോടെ കഴിക്കും
കൂട്ടുകുടുംബത്തിൽ ഇരുന്നാലേ ഇതാണ്
ഉം
ഞാൻ തിരപ്പളി സിജാന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു
ആഹ
കുട്ടി ഒരേ ബഹളം
ആ കുട്ടി വെറും ഫോൺ നോക്കന്നെ ഫോൺ വേണം വേണം അത് ഇത്തിരി കൊടുത്തതാണ് താങ്ങന പ്പന്ന് ഞാൻ പറയണ്ട്
ഞാനും ഞാനും അതന്നെ പറയെ കുട്ടിക്ക് ഫോൺ കൊടുത്താ പിന്നെ അത് ശീലിക്കില്ലേ ഇപ്പൊ ഇന്നലെ എന്താ ചെയ്തതന്നറിയോ
ആര് സിജയാ
ഇന്നലെയ മിനി ഞാന്നാ കുട്ടി ഫോണ് നോക്കിയിരിക്ക്ണ്ട പറഞ്ഞ് ഇവള് ഉറങ്ങി ഉമ്മ നിസ്കരിക്കുന്നു
ആഹ് ഫോൺ അങ്ങനെ നോക്കാൻ പറ്റില്ല
ഇവള് നോ ഇവള് കുറച്ച കഴിഞ്ഞിട്ട് ശബ്ദം കാണാനില്ല പറഞ്ഞിട്ട് നോക്കുണു കുട്ടിനെ കാണാനില്ല
ആഹ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത എന്തോ ആ ആഹ് വൈത്താത്ത വീട്ടില് ന്
ഇതിപ്പോ അത് അടുത്തുള്ള ആളായതു കാരണംകുഴപ്പില്ല ഇത് ഈ കുട്ടി വേറെ ആരെങ്കിലും വന്ന ന്ന് വിളിച്ച് കൂടെ പോയാലോ
ആഹ ഇപ്പൊ ഈ മൊക്കില നമ്മ അതിന് നമ്മ മുക്കില അതുകൊണ്ട് കൊഴപ്പില്ല റോട്ടിലൊക്കെ ആണെങ്കി
അതെ ഇവളെ ഇക്കടുത്തത്തിനെ ശരി ഒരു നായ പട്ടിയാ വന്നാ എന്ത് ചെയ്യും
ഉം അതില്ലെങ്ങനെ ആരോ കടിക്കാൻ വല നായ ഉണ്ടത്തെെ ഏതോ
കഴിഞ്ഞ ദിവസംൊക്കെട്ട് കയറിയവേ
ആഹ
ശ്രദ്ധിക്കണം നമ്മള് ശ്രദ്ധിക്കന്നെ വേണം
അെ ആ പെണ്ണാണെങ്കിലും അങ്ങോട്ട തിരി ഇങ്ങോട്ട തിരിയും അന്തോ മുിണ്ടാണ്ടേ ഇരിക്കില്ല അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അങ്ങിട്ട പോയി ഇങ്ങിട്ട പോയി പൊണ്ണിന് വായും
നല്ല സം
ഓ നന്നായി സംസാരിക്കണം നല്ല ചെളിക്കണുണ്ട്
ഉം എല്ലാവരനും മയക്കി വെച്ചിരിക്കയാണ് പെണ്ണ്
ഉം നല്ല ആട്ടക്കളികൾ അാണ് പെൺകുട്ടികൾ തന്നെ ആട്ടക്കള്ളികള്
കാര്യാണ് ആൺകുട്ടികൾ ഓട്ടോയല്ലേ ഉള്ളൂ
ആ അത് ഓട്ടോ വറിയും അപ്പൊ സഹിക്കാൻ പറ്റണില്ല
അവിടെ ആ അവിടെ ഉണ്ട്ല്ലേ
ഇവിടെതാ കരികള്ു എന്താ നീ ഇങ്ങനെ ചെയ്യേണ്ടടാ വ ഇങ്ങനെ ചെയ്യേണ്ടാവട്ടെ അവൻന്റെടുത്ത് സിമ്പതി കാട്ടിയാ അവ ഒരു ഒരു പത്ത് മിൻറ്റ് സൈലന്റായിട്ട് കേക്കും വല്ല പ്രാർത്ഥിക്കണമാരി അത് കയ്ഞ്ഞ തൊടങ്ങും പിന്നിം തൊടങ്ങും അതേ മാരിത്തെന്നെ നമ്മള് കരഞ് കാണിച്ച ഇത്തിരി സമാധാനം കിട്ടൂലോ അവനിക്ക് അത് മനസ്സലിയല്ലോ പട്ട് കാണിച്ചു കൊടുത്താ അപ്പൊ കൊർച്ച് നേരം വല്ല പ്രാർത്ഥിക്ക്ണമാരി തലേം താത്തിട്ട് ങ്ങനെ നിക്കും അത് കഴിഞ് തൊടങ്ങുവൻ വീണ്ടും അങ്കം ഇവനും കൊർച്ച് നേരെ ഫോൺ നോക്കൊള്ളൂ ഞാനൊന്നും കൊടുക്കേ ല്ല അമ്മായിപ്പന കൊടുക്കൂ
ആ ഇവടിം ഞാൻ കൊടുക്കേല്ല പർഞ്ഞ് വളർ ത്താണ് ഇത്താത്താ ഇവിടെ ഈ എളേശി വന്നില്ലേ എളേശി ആ അവള് കൊടുക്കും എനിക്ക് സങ്കടം വരും ആഹ് കാരണം നമ്മള് എന്താണ് നമ്മ കുട്ടീനെ ഇന്നതുപോലെ വളർത്തണം ഒരുപാട് ആഗ്രഹം വച്ചിട്ടുണ്ടാവില്ലേ
ഓ ആഗ്രഹൊക്കെ എന്റെയും തകർന്ന് പോയി
അത്ര തന്നെ ഇപ്പം അവൻ കാർത്തു പാടിക്കൊണ്ട് നടക്കും കൊമ്പനാന കുട്ടപ്പാ പാടിക്കൊണ്ട് നടക്കും എല്ലാം അറിയാം ഇന്ന് എന്റെ കുട്ടിക്ക്
ഉം അവളുണ്ടാ
ഇല്ല അവള് വീട്ടിൽ പോയിരിക്കണു
ഇപ്പൊ എങ്ങനെയുണ്ട് കൊഴപ്പവൊന്നും ഇല്ല പോലും
അയ്യേ കൊറവൊന്നും ഇല്ല താത്താ
അതന്നെയാണ്
ഉം അത് അത് തന്നെ അത് തന്നെയെന്ന് പറഞ്ഞാ വാശിയാ കുട്ടിക്ക് എല്ലാവിടെ പോയി പറഞ്ഞപ്പോഴും വാശിയെന്ന് തന്നെയാണ് എ എല്ലാവരും പറയണത് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി ഊതിക്കൊടുത്തപ്പോ ഊതാൻ കൊണ്ടു പോയപ്പോ കുട്ടിക്ക് ഇബിലീസ ഒന്നുമല്ലാ കുട്ടിക്ക് തിമിരാണ് അത് മാറാണ്ട് ഒന്നും ശരിയാവില്ല പറഞ്ഞു ഈ അറിയാത്ത ഒരു വ്യക്തിനെ കുറിച്ച് ആരെ ങ്കിലും ഒരാളിങ്ങനെ പറയുമോ ഒരിക്കലും പറയില്ല അത് ഇവിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത്രത്തോളം തിമിരുണ്ടെന്ന് അർത്ഥം
ഉം എന്തെങ്കിലും എതിർത്ത് പറ യണ്ട വീട്ടില് അവിടെ അമ്മാമ്മ ആഹ്
ആ അവളിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ അപ്പ തന്നെ തിരിച്ച് കിട്ടും
ആഹ് അപ്പോ അമ്മ ഒന്നും പറയാൻ നിക്കില്ല തോന്നുണ്ട്
അയ്യേ ഊക്കൻ വഴക്കാണവിടെ അവള് എന്തിനാ അങ്ങനെ പറയ്ണ് ഇങ്ങനെ പറയ്ണ് ഫോണ് കൊടുക്കണ്ടാ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഫോണ് കൊടുത്തില്ല ഞാനും കൊടുത്തില്ല അതായത് എന്റെടുത്ത് കൊടുക്കണ്ടാ പറഞ്ഞു അവള് ഇന്റെ ഫോണ് ചോയിച്ച് റിഫാക്ക് അവള് നിന്റെ ഫോണ് ചോയിച്ച് വരും ഫോണ് വിളിക്കാൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞു
ഫോണപ്പ പിടുങ്ങി വച്ചിക്കാണ്
ഫോണില്ലാ ആഹ് അത് പറഞ്ഞു ശരി വീട്ടില് വലിയവര് പറഞ്ഞാ നമ്മ കേക്കണല്ലോ പറഞ്ഞിട്ട് ഞാനെന്ത് പറഞ്ഞ് റിഫാൻ സാർക്ക് വരുമ്പോ അവൾ ആൾടെ ഫോണ്ന്ന് വിളിക്കീ പറഞ്ഞു.
ആഹ്
അതാ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്ന്ണു എന്ത് താത്ത കഷ്ടം ട്ടാ പറഞ്ഞിട്ട് അവള് പോയി എനി എനിക്കപ്പൊ വൈര് കത്തി കൊർ ച്ച് കയിഞ്ഞാ ഭർത്താവ് വന്നാ അവള് നേരെ വീട്ടിക്ക് വിളിച്ച്തൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ വീട്ടിലുള്ളവര് വന്നു കോയമ്പത്തൂര്ന്ന് കോയമ്പത്തൂര്ന്ന് വന്നു ഒരേ ബഹളം
അത് ഇവള് ഇവിടുന്ന് കിട്ടിയത് അവടെ പറയുണ്ടാവും അത്
ആഹ കൊട്ക്കണ്ടാ പറഞ് എന്തൊക്യാ പറഞ് കൊട്ക്ക്‌ണ്ന്നറിയോ എല്ലാവരും കൂടി എന്നെ ദ്രോഹിക്കുണു പതിനെട്ട്
വാ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടാണ് ചെറിയ കുട്ട്യെണെ കല്യാണം കായ കല്യാണം കഴിപ്പിച് വെച്ചഇതൊക്കെ തന്നെ സംഭവം
അവ്ര് കല്ല്യാണം കഴിക്കുന്ന ടൈമില് പതിനെട്ട് വയസ്സാവണെല്ലൊള്ളൂ
ആവുണൊള്ളൂ ഇത് ചെറിയ കുട്ടിയല്ലേ അപ്പഅത്കള് പറയും അ പ്പ അവര് പറയും എന്ത് പറയറിയോ ഇപ്പ പോലീസ് സ്റ്റേഷനിലുള്ളോരൊക്കെ അവരൊക്കെന്താ പറയ്യാ കുട്ടിയേൾണെ നിങ്ങെന്തിനാ കല്യാണം കഴിച്ചുന്നാ ചോയ്ക്യാ ന്നമ്മണ്ണേണ് ചീത്തപറയ്യാ പിന്നെന്ത് കാട്ടണം അവൾനെ അനുസരിച്ച് നമ്മൾ നിൽക്കന്നെ വേണം ഒരു കൊറച്ച് ഒരു വർഷം പോണവരെ പ്പ എത്രയായി ഒരു വർഷൊആയാ
നാല് അഞ്ച്മാസായി
അഞ്ച് മാസ ആയിട്ടുള്ളൂ ഒരു വർഷം എങ്ങനെങ്കിലും പോണം കഷ്ട്ടിച്ച് ഒരു വർഷം ഒന്നര വർഷം
അവ്ള് ഇവിടെ ഇരുന്ന് ശീലിച്ചാലല്ലേ ഇവടത്തെ കാര്യങ്ങളൊക്കെ അറിയ ഇത് ഇവ്ളില്ലേ ഇവിടെ ഇരിക്കണന്നുള്ള മൈൻ സെറ്റ് ഇല്ല അതെ അതെ അതെ
നട് അവ്ടെണ്ടെങ്കി രണ്ടു പേര്ണ്ടെങ്കി എന്തെങ്കിലൊക്കെ സംസാരി ച്ച് എന്തെങ്കിലൊക്കെ പണി ചെയ്ത കാര്യം കയ്ഞ്ഞു
ഇവള് കടക്കും ഫുൾടൈം കടത്തോണ് ആഹ ശരി സമയായാ ശേ ശരിതാത്താ കട്ടെയ്തോളി